ഹലോ
കേക്കാവോ
ആഹ് കേൾക്കണ്ട് ഏഹ് ആഹ് സുഖാണ്
ആഹ് സുഖായിട്ട് പോകുന്ന മഴയായിരുന്നു ഇന്ന് മൊത്തം അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അതെ
ആഹ് പക്ഷെ ചെറുതായിട്ട് തന്നെ ചാറുണ്ട് തോരുന്നുണ്ട് അങ്ങനെ
ആഹ് ആഹ് ഇവിടെ പിന്നെ നെ പെയ്യും പക്ഷെ കൊറച്ചു നേരതേക്ക് നിക്കും പിന്നെ ആഹ് ഒരു ഒരു മഴ കാണും എന്നുവച്ചുഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കത്തില്ല
ആഹ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പെയുണ്ട്
അതെ അന്നേരം ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അയലമ്പ തോരടാനുക്കെ ആഹ് അതന്നെ
അതെ ഇവിടെ ഞാൻ അലക്കി വെച്ചിട്ടേ ഉള്ളു വിരിച്ചിട്ടില്ല
ആഹ് ആഹ് ഇവിടെ ആദ്യക്കെ പുറത്തട്ടിരുന്നത് പിന്നെ മോളില് ഷീറ്റ് റ്റടിച്ച കാര ഈ മഴക്കാലാകുമ്പോ അകത്ത് ഇടുമ്പോ മണം വരുമല്ലോ
അതെ അതെ അതെ
ആഹ് അങ്ങനെ
അതാ അവുമ്പ പിന്നെ കഴുക മേളിലോട്ടാങ്ങിട്ടാ മതിയല്ലോ
ആഹ് പക്ഷെ ഒണങ്ങിക്കിട്ടാനാ പണി
ആണല്ലേ
ഓഹ്
കൈക കൊണ്ട് അലക്ക് കല്ലിലാണോ കഴുന്നത് മിഷനാത്തോ
ആ മെഷീന അത്താണ് പക്ഷെ അത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പണിയ കാരണം ക്രിസ്മക്കൊക്ക മഴ വെള്ള
ഓ ശരിയാ
ഹലോ ഏ
കഴിച്ചോ
ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല അവിടെ കഴിച്ചാ
ആഹ് ഇവിടെ നേരത്തെേ കഴിക്കും ഏഴുമണി ആകുമ്പഴേ കഴിക്കൂ ആഹ് അങ്ങനാ മക്കളും ഞാനും മാത്രമേല്ലേ ഉള്ളൂ അന്നേരം ഞാനും മക്കളും നേരത്തെ കഴിക്കും അവര് നേരത്തെ ഉറക്കുകയും ചെയ്യും ഞാാന് മൂത്താള്ഉറങ്ങി രണ്ടാമത്തെ ആൾ ഉറങ്ങില്ല ഉറക്കാൻ നോക്കവാ ഞാാന്
ആ ആ ചെറിയ ഉണ്ണിയളാ ഇവിടെ ഞാന് ഉമ്മ പിന്നുണ്ണി താത്താന്റെ മാരേജ് കഴിഞ്ഞു
അതെ അതെ
ആ അങ്ങനെ
കീയുന്നുണ്ടോ അതോ എന്തെങ്കിലും
ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്ക പ്ലസ് ടു കഴിഞ്ഞിരിക്ക ആഹ്
നീ എന്തോ വല്ലോം നോക്കുന്നുണ്ടോ
ഞാനനേ അനസ്ത്തേഷ്യാ നോക്കാച്ചിട്ടാ പിന്നെ കോളേജ് ഫുള്ള്നോക്കുമ്പം ഫീസു കൂടുതലെ പിന്നെ ഹോസ്റ്റൽ ഫുഡ്ഡോ ഒക്ക പോരാ അങ്ങനെയൊക്കാ യി ട്ട്
അതെ അതെ ആഹ് ആഹ്
ഉം പിന്നെ പാരാമെഡിക്കലിനിവിടെ കിട്ടൂലല്ലോ നമുക്ക് പുറത്തല്ലേ കിട്ടൂള്ളൂ
അതെ അതെ
ചേച്ചി വർക്ക്‌യ്യണൊണ്ടോ
ഇല്ല ഇല്ല ഇല്ല
ആഹ്
ഇവുത്തുങ്ങളെ രണ്ടുപേരേം വെച്ചോണ്ട് എനിക്ക് അതിനും കൂടെ പറ്റത്തില്ല ഒരാളെ നോക് ഏജിലും ഒരാക്ക് ഒന്നര വയസ്സുവാ
അയ്യോ ഊഹുഹു
അതുകൊണ്ട് ഭയങ്കര പാടാ ഹാ ഡെയിലി കാര്യങ്ങളു തന്നെ ഡിലെയാ
ആഹ് ആഹ്
അങ്ങനെ
മടീണ്ടോ പഠിക്കാനൊക്കെ മടീണ്ട
എന്തുവാടാ
പഠിക്കാനൊക്കെ മടീണ്ടോ
ആർക്കാ എനിക്കാണോ മോക്കാണോ
അല്ല ഉണ്ണികൾക്ക് പഠിക്കാൻ മടിയുണ്ടോണ് യു കെ ജി പഠിക്കണ
ഓഹ് അതാ സ്കൂളിൽ പോയി കഴിഞ്ഞാ വൈകിട്ട് പിന്നെ ഞാൻ ട്യൂഷനാക്കും
ആഹ് ആഹ്
അതുകൊണ്ട് കൊഴപ്പില്ല പക്ഷെ എളെ ആളെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാ അയാടെ പ്രായം അതല്ലേ അതുകൊണ്ട് ഭയങ്കര പാടാ നമ്മക്ക് ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല എപ്പഴും പൊറകിനു നടന്നിങ്ങനെ കരയും
എനിയ്ക്കിഷ്ട്ടാ ഉണ്ണിയാളെക്കെ ഭയങ്കര ഇഷ്ട ഞാനിതേപോലെ കടേലൊക്കെ പോയി കഴിഞ്ഞാ ഉണ്ണിയേളറ്റ് ഒരോരുത്തര് വരോലോ അപ്പോ അവരൊക്കെനെ എടുക്കും
അതു ശരി
ആഹ്
പിന്നെ എന്തുവാരുന്നു എന്താ കറി വെച്ച ചോറാണോ രാത്രിയില്
ആഹ് ഇല്ല അവിടെ ദോശ ഇണ്ടാക്കും
ആഹ് ആഹ് രാത്രി
പിന്നെ ചപ്പാത്തി ഇണ്ടാക്കും ചോറു കയിക്കും പിന്നെ ഉമ്മാക്ക് ഷുഗർ ഒക്കെ ഉള്ള കാരണം പിന്നെ ചപ്പാത്തി ദോശ
ആഹ ആഹ ഇന്നെന്തുവാ ഇന്ന് ചപ്പാത്തിയാണോ ദോശയാണോ
ഇന്ന് ദോശേ
ആഹ് ആഹ്
ഓഹ് സലസങ്ങളിൽ ചോറു വെക്കും
ആഹ് ആഹ്
ആഹ് പിന്നെ രാവിലെ ഉണ്ണി സ്കൂളി പോണ കാരണം അപ്പ ചോറ് വെക്കുവല്ലോ അപ്പ അതുണ്ടാവും അങ്ങനെ
അവിടൊക്കെ എങ്ങനാ മോളെ ഈ കൃഷിയും കാര്യങ്ങളും അങ്ങനൊക്കെ ഒണ്ടോ അതോ
ആഹ് ഉമ്മ ഇങ്ങനെ കൃഷി ചെയ്യണ്ട്
ആഹ ആഹ
മത്തങ്ങ ആഹ ചെരക്ക തക്കാളി അങ്ങനെയൊക്കെ. മളക് ദൈ ഒക്കെല്ലേ അങ്ങനെ അവടെണ്ടാ?
ആ ഇവിടെ അങ്ങനെല്ല മോളെ അങ്ങനെ പ റ്റൂല ഈ കൊച്ചുങ്ങളെ വെച്ചോണ്ടേ
ആഹ ഉണ്ണി കരയിണ്ടോന്ന്ണ്.
ആഹ കരയുന്നു അത് ഇ ഉറങ്ങാനുള്ള ആ ഒരിതിലായിരുന്നു.
ആഹ ആഹ
അതുകൊണ്ടാ ഈ ബഹളം സാധാരണ ഈ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു.
അവടെ എപ്പം കടക്കും.
ഇവടെ ഇപ്പംകളി നടക്ക്ണ്ടല്ലോ? അപ്പൊ അനിയൻ കളിയാ ആ അനികളിയാണാരിക്കും അങ്ങനെ ഒരു രണ്ട് മണി ഒക്കാ ആവും കളി കഴിയണ എപ്പഴാ അപ്പൊക്കെടുക്കോളൂ അവന് പിന്ന ഒറ്റക്ക് ഇരിക്കൂല.
ആഹ
അങ്ങനെ കൂടെ ഇരിക്കണോ അപ്പൊ ഞാന് കൂടെ ഇരിക്കും. നക്ക് ക്ലാ ആ എക്ക് ക്ലാസ് ഇല്ലാത്തോണ്ട് കൊഴപ്പല്ല.
ആഹ ശരി വീട്ടിലുള്ളോര് വഴ കുറെ ഇല്ലേ ബുദ്ധിമുട്ടാവില്ലേ സൗണ്ട് ഒക്കെ.
ഇല്ല അത് ടി വി ഇല്ല ഇവിടെ ഇമ്മ ഫോണില് വെചെട്ക്ക ചെയ്യാ.
ആഹ ആഹ
അപ്പൊ ഫോണിൽ ഇന്റെ ഫോണിൽ ഇ ഇൻകിട്ട് കാണും. ദേ ടി വി ഏ കഴിഞ്ഞ മഴയിലാണ് ഇതേപോലെ സ്ക്രീനൊക്കെ പോയി അങ്ങനെ.
അത് ശരി അന്നേരം ആഹ.. എന്തുവായിരുന്നു അത് എത്ര എന്തൊണ്ട് പ്രായ അനിയന്
അനിയൻ ഇപ സെവൻത്തില്.
അത്രേ ഉള്ളല്ലേ?
ആഹ
ആഹ ആഹ് ആഹ്
ഇപ്പ ആള് കിടന്ന് ഉറങ്ങി കാരണം സ്കൂള്‌ല് ക്യാമ്പൊക്കെ നടക്ണോണ്ട് ആ ക്ഷീണത്തില് വന്നിട്ട് കെടന്ന്ക്ക്ണ്.
ആ ആ പാവം ട്യൂഷന് പോന്നുണ്ടോ മോൻ
ആ ട്യൂഷന് പറഞ്ഞയച്ചിരുന്നു പിന്നെ ക്യാമ്പ് ഉള്ളോണ്ടേ വൈകുന്നേരത്തിന് ട്യൂഷ രാത്രിക്കൽക്കാക്കാന്ന് പറഞ്ഞിന്ന് പിന്നെ ഇവിടെ ഭയങ്കര നായടെ ശല്യൊക്കെ ഉള്ളോണ്ട് അങ്ങനെ പോവാൻ പറ്റൂല ഒറ്റക്ക അങ്ങനെ ഉമ്മ ഓൺലൈനിലാക്കി
ആഹ നന്നായി അതിപ്പോ ഭയങ്കര ശല്യവാ
ആഹ
ഇവിടെ തന്നെ അപ്പം ഉം ഞങ്ങടെ ആ സ്ഥല ഇ സ്ഥലത്ത് തന്നെ ഇപ്പൊ ഒരുപാട് പേരെ അക്രമിച്ചന്ന് പറയുന്നതായിട്ട്
ക്യാ വോ
അടുത്തടുത്തൊക്കെ എങ്ങനൊ മോളെ സാ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അടുത്തടുത്തൊക്കെ
ആ ഇവിടെ കസിൻസിന്റെ വീടൊക്കെ ഇണ്ട്
ആഹ് ആ ആ ആഹ്
ആ അങ്ങനെ
എങ്ങട്ടെങ്കിലും ഒക്കെ പോവാറ്ണ്ടോ യാത്രകൾ പോവാറ്ണ്ടോ അതോ കസിൻസിന്റെക്കെ
പോവാറുണ്ടായ്ച്ച ഇപ്പ അങ്ങനെ പോവലില്ല പിന്നെ നീറ്റ് എക്സാം ഉണ്ടായിരുന്നു അപ്പൊ മറ്റേ പഴയന്നൂര്ല്ലേ അവിടെ യെര്ന്ന്
ആഹ ആഹ ആ ആ
പിന്നെ ഞങ്ങള് മൂന്നാളല്ലേ ഉള്ളോ അപ്പൊ അങ്ങനെ പൂവലൊന്നുല്ല
ആഹ ഹഹ
പിന്നെ താത്ത വരും താത്താടെ അവ്ടക്ക് പോകും അങ്ങനെ
ആ ആ ആ ആഹ ഞാന് ആ അങ്ങനെ ഞങ്ങളൊക്കെ പഠിക്ക ഞാനും പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനൊന്നും പോവാറില്ലായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞയ്ന് ശേഷാണ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോയി ഇടിക്കൊക്കെ ചെയ്യുന്നത് ഇപ്പ പിന്നെ ഈ രണ്ടു വർഷമായിട്ട് എങ്ങോട്ടും അങ്ങനെ പോവാറില്ല അതിനുള്ള സമയം കിട്ടാറില്ലന്ന് വേണം പറയാന്
ആ
പിന്നെ കഴിച്ചോ നിങ്ങള്
ഇല്ല ല്ല ല്ല കഴിച്ചിട്ടില്ല
ആഹ ആഹ ഇനി എപ്പം കഴിക്കും
കുറച്ചുകഴിഞ്ഞാൽ കൈക്കും ഇവനി കിടന്ന് ഉറങ്ങുന്ന കാരണേ ഇവാൻ നിച്ചിട്ട് ഹ് കഴിക്കാച്ചിട്ടാ
ഇനി ഒ ഇനി എഴുന്നേറ്റാ ഇപ്പോഴെങ്ങും ഉറങ്ങത്തില്ലായിരിക്കും അല്ലേ
ഇല്ല ആള് ലെയ്റ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും
ആഹ് ആഹ് ആ ആ
പിന്നെ കൊറേയെസ്തേ ഉറക്കം ഇതാക്കാണ്ടല്ലോ കളി കണ്ടിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങും
അടിയിടാറുണ്ടോ രണ്ടേരും കൂടെ ഹി ഹി ഹി ഇവിടത്തെ രണ്ട് കൊച്ചുങ്ങള് കാ മനസ്സിലാവും വളർന്ന വളർന്നൊണ്ട് ഇനി എങ്ങനെയാണെന്ന് അറി
അതേ ഉള്ളൂ ഇവ്ടെ
ഹ് ഹ്
അതെ ഇന്റെ സാധനങ്ങൾ എടുത്ത കഴിഞ്ഞാ അത് അതേപോലെ വെക്കൂല്ല
ആ ആഹ ആഹ
അപ്പൊ ഞാനിങ്ങനെ ചീത്തപറയും അങ്ങനെ അപ്പ അവിടുന്ന് തൊടങ്ങും തല്ല്
ഹ ഹ ഹ ദേ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടന്ന് തോന്നുന്നു അല്ലെ
ആ ഞങ്ങള് അഞ്ചു വയസ്സിന്
ആ ഹഹ
ഉം ഇന്നാലും പാവാണ്..
എല്ലാരും ഉണന്നിരിക്കുമ്പോ ഭയങ്കര ചീ.. ഗ്രത ഉറങ്ങി കഴിയുമ്പോ നമ്മുക്കങ് സങ്കടം വരും.. ഓ ഇനിപ്പം..
നമുക്ക് ഓനെ വിളച്ച് വിളിച്ച് വിളിച്ച്താക്കണ്ണം..
അതെ..
കുറച്ച് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നെട്ട് ഇങ്ങനെ കിടുക്കും..
ആഹ ശെരിയ ക്ഷീണം കാണും..
ആഹ..
താമസിച്ച് ഉറങ്ങുന്ന ആൾക്കാരല്ലേ ഇനിയിപ്പ നാളെ..
ആര്ക് ആ എല്ലാം ഉണ്ട്.. സ്കൂൾണ്ട് അവർക്ക്നെ ഡ.. ലീവ് കിട്ടുംമ്പളേ പിന്നെ അത് ശനി ആഴ്ചക്കൽക്കാക്കും..
ഓ ഓ ഓ ഹ ഇപ്പൊ സെവനത്തിൽ ആയത് കൊണ്ട് ചിലപ്പോ അങ്ങനെ..
ആഹ് അഹ് മാത്രല്ല ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ പിന്നെ ശനിയാഴ്ച ലീവ് കൊടുക്കുവല്ലോ പ്രൈവറ്റില് അങ്ങനെ കൊടുക്കൂല പിന്നെ ഇവിടെ അടുത്തായോണ്ട് സ്കൂള് കോഴപ്പല്ല
ആഹ് ആഹ് ആഹ് പ്രൈവറ്റിലാണോ പഠിക്കുന്നെ
ആഹ് പ്രൈവറ്റ് സ്കൂളില് ഗവൺമെന്റ് സ്കൂളൊക്കെ കൊറച്ച് ദൂരെയാ
ആഹ് ആഹ് ആഹ്
പിന്നെ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചോണ്ട് അവനെ അവിടെ ചേർത്ത്
ഓഹ് ഓഹ് ഹോ സി ബിഎസ് ഇ ആണോ
അല്ല കേരളന്നെ
ആഹ് ആഹ് ആഹ്
അവിടെ ഉണ്ണികള് ഗവൺമെന്റ് സ്കൂളിലാ
മോള് മാത്രം മൂത്താള് മാത്രംല്ലേ പോന്നോള് മോളെ രണ്ടാമത്തെ ആള് കുഞ്ഞല്ലേ ആഹ് ഗവൺമെന്റ് സ്കൂളിലാ
ആഹ് അപ്പൊ ഫുഡൊക്കെ അവിടുന്നാ
ആഹ് രാവിലത്തെ സ്നാക്സ് നമ്മള് കൊടു
കൊടുത്തുവിടും ആഹ് ഞാൻ ഇപ്പ പ്ലസ് വണ്ണും പ്ലസ് ടു ഗവണ്മെന്റില പഠിച്ചേ ആഹ് ഭയങ്കരിക്ക് ഭയങ്കര ഇതായി കാരണം പ്രൈവറ്റിൽ ഇത്രയും എൽ കെ ജി തൊട്ടിട്ട് പത്ത് വരെ പ്രൈവറ്റിലല്ലേ പഠിച്ചിരുന്നത് എന്നിട്ട് ഗവൺമെന്റി പോയപ്പോ അവിടെന്ന് പറഞ്ഞാ ഐഡി കാർഡ് ഇല്ല ഡയറി ഇല്ല അതൊക്കെ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇത് അയ്യെ ഇവിടെ ഒന്നുമില്ല സ്ട്രിക്റ്റ് ഇല്ല
അങ്ങിനെ
ഓക്കെ ശെരി എന്നാ ചേച്ചി പിന്നെ വിളിക്കാം കേട്ടാ
ആഹ് ആഹ് ആഹ് ഓക്കെ